ആഹ് കെടന്നോ.
കിടന്നില്ല കിടക്കാലളേജിലൊക്കൊക്കെ നോക്കിരിക്കണ്‌.
ഏ കുട്ടിഓളൊക്കെ എവ്‌ടെ.
ഇതിലൊക്കെ തീകരിക്കുക.
ഏ ടി വി തരെ ഓഫ് ആക്കിയില്ലേ
അത് ലേ ഓ നാത്തൂന്റെ പിള്ളേരൊക്കെ ഉണ്ടേ അപ്പ അവര് കല്യാണത്തിന് പോയക്കവാ അപ്പൊ.
ഇന്നാണോ.
ആഹ് ഇന്നാ
ഉം ഇപ്പോ എല്ലാ ചാനലും കിട്ടലുണ്ടോ. ഏഷ്യാൻറ്റ്, സൂര്യ അതൊക്കെ കിട്ടല്ണ്ടോ?
ഞാൻ ഈ പറുള്ള ഡിഷ് ഈ, കേബിള് കഴിഞ്ഞൊസം എടുത്തത്. ഞാനയ്ന് അത് കാണാനും നോക്കാനും പോയിട്ടില്ല നമ്ക്ക് ഇപ്പൊ സമയം ഇല്ലാത്തോണ്ട്
അതന്നെ പണ്ടൊക്കെ ഇങ്ങക്ക്ഓർമ്മണ്ടോ, സ്കൂൾട്ട് വന്നാണ്ട് ടി. വിമ്മേ കുത്തർക്ണേ. ഒരോര്. ചാനല് മാറ്റി മാറ്റി നല്ല ഫിലിമ് എവിടേള്ളത് ഒര് പരസ്യം കഴിയ്മ്പോ മറ്റേ ഫിലീമിന്റെ ചാനലിടും അങ്ങനെ കണ്ടുതൃക്കലെനി. ഉം അവര്ക്ക് കാർട്ടൂണാന്നും വല്യ താല്പര്യണ്ടാവൂലലേ
മാപ്പം വെക്കും തന്നെ ഇവിടത്തെ പേര് മാം. അപ്രം വെച്ചൊണ്ടോണ്ടിരിക്കും ചെറുത്ങ്ങളെ. ആഹാ പ്പം എന്താച്ചാ ആഹാ നാത്തൂന്റെ പിള്ളേര് ഇവിടാണ്ടേയ്. അപ്പോ അവര്‌നിക്ക അല്ല അവര്ക്കന്താ നാത്തൂനും കെ- പ്പന്ന് കല്യാണതിന് പോയൊക്കണൊ? കൊച്ച് കൊറച്ച് ദൂരെ പോയതാ, അപ്പം പിള്ളേര് ഇവിടെ ഇണ്ട്.
ഇൻ നാളെ സ് സ്കൂൾന്ന് ഇങ്ങളെ വീട്ട്ന്ന് പർഞ്ഞയക്കാ
ഇല്ലെയ് രാത്രി വരും അട്ത്താ വീട് നമ്മുടെ വീട്ന്റെ അട്ത്തന്നെ വീട് അവര്ടെ
ആഹാ അങ്ങനല്ലേ അപ്പോ ഇന്ന്- ബുക്കൊന്നും വായിച്ചിട്ടുണ്ടാവൂലലേ എല്ലാരൂടി ആയപ്പം.
പുസ്തകം ബെച്ച പഴസിനിമ കാണനന്നെ. പത്താം ക്ലാസ്സില് അ അവൻ പഠിക്ക്ണത് നാത്തൂന്റെ മ കൊച്ചെ അവനും പുസ്തകം വെച്ച്
അപ്പോ ട്യൂഷനൊന്നും പോ- പറഞ്ഞേക്കലില്ലേ?
ആഹ് പിന്നെ അവര് പോക്ന്ന്ണ്ട്പ്പോ പോയിട്ട് വന്ന്ട്ടൊക്കെ ഇരിക്ക്ണ് എടക്ക് പോകും
ആഹാ ഇന്നപ്പങ്ങളെല്ലാർക്കൂടി, എന്താ ണ്ടാക്കിയെ ഫുഡ്?
ഞങ്ങള് അങ്ങനെ പിള്ളേരെക്കെ ഇപ്പ നൂ നൂഡിൽസാണ് ഉണ്ടാക്കി കഴിച്ചു തന്നെ ഇര്ന്ന്
ഉം ആഹാ വല്യ മക്കളാവുമ്പൊന്നെ- ഓലെന്നെ അടുക്കള കൈകാര്യം ചെയ്തോളും. ക്ലീൻ ആക്കോ?
മെയ്നാക്കുലാ അതില്ല.
ആഹാ അത് ഞമ്മക്ക് ചെയ്യേണ്ടിരുലെ, ഇൻക്കൊക്കെ പിന്നെഅട്- ക്കളെൽ നമ്മളെന്തേയൊന്ന്, മോറിപ്പോയാ പിന്നെ ഏറെ വൃത്തികേടായാലേ. ഭയങ്കര പൊർത്യേടാ അവടെ കടക്കും പിന്നെ. ഉം ഇങ്ങള് പിന്നെ പിന്നെന്താ. വേറെ എക്കെ ഫുഡ് രാത്ര്യേക്ക് ഇണ്ടാക്ക്യതാ
ഇല്ല ഇല്ല രാവിൽതന്നെ രാവിലെ.
ആഹാ ആഹാ ആഹാ... !
ഇതന്നെ ഒള്ളൂ. നെ അങ്ങെനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാ
ഉം ഉം പിൻ ഞാനിപ്പന്ന് കുക്കർല്, തക്കാളിയും ഇതൊക്കെട്ടാണ്ട്, ഒരു ഒന്നായിട്ട് മസാല ഇട്ടാണ്ട് ഒര് ചോറാട്ട്ണ്ടാക്ക്യേക്കാ ഉച്ചെക്കേക്കൊര് ഫങഷൻ നിണ്ടേനി, അപ്പ പിന്നെ രാവിലെ ചോറുണ്ടാക്കീല പിന്നെ, രാത്രി ഞാന് മക്രോ- ക്രോണിണ്ടല്ലോ
ആഹാ... !
അത് കടേ പോയി കൊണ്ടരിച്ചാ- നിന്നപ്പോ അവിടെ തീർന്നീണ്നരഞ്ഞു.
ആഹാ... !
അപ്പപിന്നെ ചോറന്നെണ്ടാക്കി.
ആ ആഹ് ആഹ
ഉം.. !
വൈന്നേരം പിള്ളേർക്ക് അതും, തക്കാളി ചോറ് ഉണ്ടാക്കി- കൊടുക്കും ഉം ഉം ഉം... ! തക്കാളിച്ചോറാക്കി ആഹ് ഇവിടെ ആഹാ ആഹാ ഞാനിവിടെ കഴിച്ചിട്ടുണ്ട്. ഈ ഈ നാത്തുന്റെ നാത്തുനിങ്ങനെ. ഞാന്ണ്ടാക്കിട്ട നാത്തൂന് ഇങ്ങനെ ഫുഡ് ഇണ്ടാക്കി ഇങ്ങനെ. ചോക്ക് നിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട്. ആ അല്ലാ അവർണ്ടാക്കിയത് ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ത തന്നായിരുന്നു.
ആഹ് ആഹ്അങ്ങനെല്ലെ ഞാനും അങ്ങനെയെനി ഞാനെ എന്തെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോ മുത്തച്ചിക്കും തറവാട്ട് കൊക്കെ കൊടുക്കും.. രസംണ്ടെങ്കില് പിന്നേ ഓൽ ട്രൈ ചെയ്യൂ ഒന്ന് ഉണ്ടാക്ക
. ഒരു കൊല്ല തെക്ക്.. ഫുഡ് ഇങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കുക എന്ന ഉണ്ടാക്കിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത്.. ചൂടോട് കൂടി പക്ക് ചെയ്യും പാക്ക് ചെയ്തിട്ട് ഈ മിഷീനിൽ കയറ്റി. ഒരു
ആഹ്
ഫോൾ പേപ്പറോലത്തെ കവറിന്റെകാത്ത്.
ആഹ് എന്നിട്ട് പിന്നെ ചൂടാക്കി ഇണ്ടാക്കി തിന്നാലാ
ആ പിന്നെ നമ്മളത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ചുമ പുറത്ത് വെക്കാ ഫുഡ്.. ചിത്ത യാവൂല.
ഏഹ് ഡ്രൈ ആക്ക
ആ അത പം നമ്മള്.. ബിരിയാണി ഒക്കെ ഉണ്ടാക്കാ അതേപാടി നമ്മൾ ചൂടോട് തന്നെ കേറ്റിട്ട് മിഷീനിൽ കെട്ടിവെക്കും. എന്നിട്ട് അത് ഒരു മണിക്കൂർ കഴിയുമ്പം ആ മിഷീൻ ഇറക്കി താഴെ ചുമ്മാ വെക്കാ പിന്നെ നമുക്ക് ഫ്രിഡ്ജ് വെക്കണ്ടാ ഫ്രിഡ്ജ് വെക്കണ്ടാ ആ സാധനം എന്നിട്ട് നമ
അ അത് ബിസിനസ്സ് ചെയ്യാണോ ഒര് പുറത്ത്ക്ക്.
തുടങ്ങി വരുന്നു അതിനെ കുറിച്ച് പഠിച്ചോണ്ടൊക്കെ ഇരിക്കാ. അപ്പം എടക്ക് ഇങ്ങനെ. ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടന്ന് തരും നമ്മുടെക്കെ ടെസ്റ്റ്.
അതപ്പം എക്സ്പയർ എത്ര ദിവസം ഉണ്ടാവും എക്സ്പയർ ആവാന് ഒര് കൊല്ലോക്കെ.
ആഹ് ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെ.. പാക്ക് ചെയ്ത് കൊടുത്ത അവിടെ ആഹ. ആഹ് അങ്ങനെ ഇപ്പ ഒത്തിരി നാളായി ഇപ്പോ തുടങ്ങിയിട്ട് എട്ടു മാസം കഴിഞ്ഞു അത്.
അങ്ങനെ അപ്പം ബിരിയാണിന്റെ ഒക്കെ അങ്ങനെ എത്ര റേറ്റ് അപ്പം.
നെറ്റ് അത് ഞൻ നമ്മുക്ക് അങ്ങനെ മേടിച്ചിട്ടില്ലല്ലോ.. ബീഫ് ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ ഒരു ചെറിയ പാക്കറ്റിനൊക്കെ.
ബീഫിനൊ.
ആ ബ് ബീഫ് റോസ്റ്റ്.. ചെയ്ത സാധനം ഡ്രൈ ആക്കിയതാണോ ഓരോ കൈലുള്ളത് പാക്കറ്റ് ആക്കിയാണ്ട്.
അധീകംള്ളത് നമ്മള് അവര് ഇങ്ങനെ.. ഒറ്റ..
ആഹ് ആഹ് ന്നട്ട് പിന്നെ ഞമ്മക്ക് പിന്നെ എന്താ പണി അതൊന്ന് ചൂടാക്കാനേ ഒള്ളൂ.
ന നമ്മളത് തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുക്കുവ. അപ്പൊ അ കവറ് കവർ ഒന്ന്. ആ വെള്ളത്തിട്ട് തിളപ്പിച്ച്‌ കവർ ഇങ്ങെനെ വീർത്ത് വരും ഇച്ചിരി..
ഞാൻ ഇങ്ങെനെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. കപ്പ നൂഡിൽസൊക്കെ ചൂടുവെള്ളം പറന്നിട്ട് വേവിച്ചാണ്ട് കഴിക്കണത്. ഇത് ആദ്യയിട്ട് കാണാ..
അത് പൊട്ടിക്കാതെ കവർ പൊട്ടിക്കാതെ തന്നെ നമ്മൾ കവറിനെ ചൂടുവെള്ളത്തിലേക്ക് ഇടണം.
ആ ആ
ചൂടത്ത് ഇടുംബോ ആ കവർ ഇച്ചിരി. ആഹ വീർത്ത് വരും കവർ വീർത്തുന്നതിന് ശേഷം നമുക്ക് പിടിച്ച് നമ്മള് ഓൻ- ഉണ്ടാക്കിവെന്തഇരിക്കും നമ്മൾ ഇപ്പം ഉണ്ടാക്കൂല്ലേ അതേ ടെസ്റ്റാ
ഉം അത് ലോങ് നമ്മള് ട്രിപ്പൊക്കെ പോകുമ്പോള്ളെക്കെ.. യൂസ് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ ഈ ട്രിപ്പൊക്കെ പോകുമ്പോ.. ഫ്രിഡ്ജ്ണ്ടാവില്ലല്ലോ അത് കയ്യിൽ സ്റ്റോർ ചെയ്യാൻ പറ്റോ
ആ കയ് ആ ചെറിയൊരു പഴുത്തിട്ടില്ലേ
ആ ആ അങ്ങനെല്ലാ കേടു വരൂലേ ഫ്രിഡ്ജില് വെച്ചില്ലേല്
ഫ്രിഡ്ജില് വച്ചിണ്ടായില് പുറത്ത് വച്ചാ മതി
അതെന്ത് എന്തേലും കെമിക്കല് എന്തേലും ആഡാകുവാണോ ആകോ നമ്മളുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള അല്ലല്ലോ
ഒന്നൂല നമ്മള് ടെസ് ഇവര് ഫുഡ് സെറ്റ് ഇവര്കൊണ്ട് എന്ത് എറണാകുളത്തൊരു ഇത് കൊണ്ട് പരിശോധിക്കുന്നെക്കെയുണ്ട് ഫുഡിന്
ആ ആ ഓ ഓ ആ അങ്ങനെ പല കാര്യങ്ങളിപ്പ ങ്ങനെ ഉണ്ടല്ലോ
ആ അ അത് നമ്മക്ക് തരും അത് നമ്മൾ ന്ന്ട്ട് രുചി വ്യത്യാസംണ്ടന്നൊക്കെ ചോയിക്കും കൊണ്ട്‌ വന്നിട്ടെ ആദ്യൊക്കെ തരുവായിരുന്നു രുചി
ആഹ് ആഹ് ആദ്യായിട്ട് ഇന്ന് ഒരു സംരംഭം തൊടങ്ങാണില്ലേ അപ്പം ഓരിക്കിതിനൊള്ള ഐഡിയ എവിടുന്നാ കിട്ടിയേ
അത് ഇതിനെകുറിച്ചിങ്ങനെ ഫുഡിന്റേത് കൺ കണ്ട് യൂട്യൂബ് ഇക്കൂടെ കണ്ടെച്ച് അയിനെക്കുറിച്ച് അന്വേഷിച്ച് വളർത്തിയ പുറകിയിലിങ്ങെ ആ ഇവിടുന്ന് കൊണ്ടോ ണ്ണ്ണ്ട് ആൾക്കാര് ഗൾഫിലേക്ക് കൊണ്ടോണ്ണ്ണ്ട്‌
ചെണ്ടേരെ ആ ഇപ്പൊ കസ്റ്റമേഴ്സിനൊക്കെ കിട്ടി തൊടങ്ങിയോ ആ ആ പിന്നെ ക്ലിയറല്ലേ പറേണത്
എലമരം
കേൾക്ക്ണ്ടോ
അത് കൊണ്ട്‌ പോവണ്ട അങ്ങോട്ടാ അതോണ്ട് എന്താ
ങേ
അവെ അവെടെപ്പോഴും
ആഹ് ആഹ്
ഴിഞ്ഞു
ആ ആ പിന്നെ ഇങ്ങനെ
താന അവറൊന്നും നമ്മള് പരത്തെക്ക് ത്തില്ല
ഏ ഹലോ ഹലോ ഹലോ ഹലോ